ഹലോ ആഹ്
കേക്കാമോ ആഹ് ഉണ്ടണ്ടണ്ട് എന്നെ വിശേഷം
ഞാൻ ഇവിടതാ അങ്ങനെ ഇരിക്കായിരുന്നു കുട്ടിയുടെ കൂടെ ടി വി ആണ അങ്ങനെ ഇരിക്കായിരുന്നു സ്ൂൾ വന്നപ്പോ ഇങ്ങോട്ട് പുറത്തേക്ക് പോന്നതാ ആ പണികളൊക്കെങ്ങനെ കഴിയണോ ചോറ് ഊറ്റാണ്ടായിർന്ന അത് ഊറ്റി പിന്നെ തുണികളക്കെ നല്ല വെയിലുണ്ടപ്പ അപ്പ ഞാന അതൊക്കൊ ഒന്ന് പുറത്ത കിട്ടും ഒക്കെ നനഞ്ഞു കിടക്കയാണ് ഇന്നേം മിനഞ്ഞാനൊക്കെ നല്ല അതെ എന്നര്പോ ഞങ്ങളൊക്കെ നല്ല മഴയ ഉണ്ടായിർന്ന്
ഇന്നലെ നല്ല മഴ ആയിരുന്നോ ഞങ്ങളുടെ ഇങ്ങോട്ടേക്ക് നല്ല വെയിലായിരുന്നു
അതെ അവിടെ നല്ല മഴുണ്ടായിരുന്നു അത് രാത്രി പിടിച്ചതാ രാവിലെ വരണ്ടായിരുന്നു
ആണല്ല
ആഹ് അപ്പൊ ഇന്നിപ്പോ ഇപ്പ ഒരു വെയില് വന്നി വേഗം ഞങ്ങള് ആഹ് കെടുത്തിട്ടണ്ട് പൊറത്തേകിട്ടു
രാവിലെ ഇലക്കി ഇട്ടും എപ്പഴാ മഴ വര്ണ് പറയാൻ പറ്റില്ല
അതെ മഴക്കാല ഇങ്ങനെന്നെണൈ ഇങ്ങനെ ഇ ഇറമാണം പിന്നെ ന്നെ ഈത്ത പ്രക്കൊക്കെ വരുള്ളൂ ഈ ഇത്ണ്ട്ച്ചെങ്കി ഇറിക്കെ പൃക്കെ അങ്ങനെ എന്തോ പറയല്ലോ നനഞ്ഞ തുണിയുടെ വരുള്ളി
ആഹ് ഉം
മിക്കച്ചങ്ങ മഴക്കാലം എന്ന് പറയനനത് ഇഷ്ടമില്ല
ചടങ്ങാണ് മെയിനായിട്ടും തുണി ഉണക്കലാണ് ഏറ്റവും വലിയ ചടങ്ങ്
ആഹ് പിന്നെ പുറത്തിക്കൊക്കെ ഒന്ന് പോവാൻ നിക്കാണെങ്കിൽ അപ്പാ വരും മഴ അപ്പൊ പിന്നെ കൊട പിടിച്ച് ആഹ് പിന്നെ കുട പിടിച്ച് പോണം കൊട കൊണ്ട് പോയ്യി കഴിഞ്ഞാൽ അത് മടക്കിയിട്ട് ബേഗിൽ വെക്കണം അതൊക്കെ നനഞ്ഞ് കുഴിഞ്തൊക്കെ ആൾക്കാ ഇഷ്ടനനല
രസേ ഇങ്ങനെ നനഞ്ഞു കഴിഞ്ഞാലേക്കെ ന്തോ പോല്ലേ ആഹ് അങ്ങനെ വേനൽക്കാലം നല്ല വെയിലും പ പില്ല എന്നാ സാധാരണ പോലത്തെ അങ്ങനത്തെ
ആഹ് സത്യം എന്നതാണെങ്കിലും കൂടിപ്പോയാ പാടാ
അതെ എന്റെ ചായക്കോടിച്ചില്ലിയേ ഒരു കുട്ടിയ അവൻ അംഗൻവാടിയിലാ ആഹ്
പിനെ ചായ കുടിച്ചോ
ആഹാ ചായകുടെയ്ഞു
ഉം ഉം എനിക്ക് രണ്ടു പേര്
അതെ സ്കൂൾ പോണ കുട്ടിയോളാ
കുളിപ്പോയ്
ആഹ് അതെ നിങ്ങ വീട്ടിലെയ് ഈ സീമക്കൊന്നുണ്ടോ
എന്ത്
ശീമകൊന്ന എന്ന് പറീലേ
സീമക്കൊന്ന എൻ്റെ വീട്ടിലില്ല അയലൊക്കത്തൊക്കെയുണ്ട്
അതെ അല്ല അങ്ങനെ ഉണ്ടായിക്കഴിഞ്ഞ എന്റെ വീട്ടില് നല്ലതല്ലാന്നക്കെ പറയിയ് അത് ശരിയാണോ ചോയിചാൻ വേണ്ടി ചോദിച്ചത അവിടാ വച്ചക്കെ ഇഷ്ടം പോലെ ഉണ്ട് അതെ ഇവിടെങ്ങനെ ഇഷ്ടം പോലണ്ടേ അപ്പൊ ഞാൻ അങ്ങനെ റിയല് കണ്ടപ്പോ ഇങ്ങനെ കണ്ടു അത്ങ്ങനെ വരാം അങ്ങ നല്ലതല്ല ഇത് നിർത്തണത്ന്ന്ങ്ങനെ കണ്ടി
ആണോ അയ്യോ അതിനെ കുറിച്ച് എനിക്ക് വല്ല്യ പിടിയില്ല
അതേ അമ്മോടിങനെ പറഞു ഇത്നനനല തോന്നുന്നു ങ്ങനെ വീട്ടിലോക്കാ നന്നല്ല അപ്പൊ അത് വെട്ടി കളഞ്ഞോന്ന് പറഞ്ഞി
ആഹ് ആഹ്
ഉം അച്ച ഇഷ്ടം പോലെ ഇണ്ട് ഇവിടെ
ആഹ് ആഹ ആ ഈ ചെലതൊക്കെ ഈ ഒത്തിരി പൊങ്ങി പോയിട്ട് കൊള്ളില്ലന്നൊക്കെ പറയണ് കേക്കാം
ആഹ ആഹ എന്നാ അതന്നെ തോന്നുന്നത് ഈ പെടെ മുകളിൽ
ആ അത ഈ കുമ്പളങ്ങ അതൊക്കെ പെരയുടെ മേളിൽ ഇങ്ങനെ പടർന്നു കഴി കായണ്ടായിട്ട കൊള്ളില്ല കറിവേപ്പില അതൊക്കെ പൊങ്ങിട കൊില്ലാൊക്കെ പറയണേകാം അറീയാൻമേല
ആഹ അതെ ഇത് ഇവിടെ നമ്മുടെ ഞങ്ങളടെ ഇവിടെ ഒരു പാടത്തായിട്ടാണ് ആണേ പാടത്തിന്റെ അവിടെങ്ങനെ ഈ മൂക്കൂട ഇങ്ങനെ ഇഷ്ട പോല ഉണ്ടായിുണ്ട് അങ്ങനെൊന്തിങ്ങനൊക്കെ നല്ല ഭംഗിയാണ് അതൊരു പൂവ ഉണ്ടാവും ഒരു വയലറ്റ് കളർ കണ്ടുണ്ട
ആ കണ്ടിട്ടുണ്ട് കണ്ടത്തിലൊക്കെ നെറയെ ഇണ്ടാവും
ആ അത് കൊറെ ഇങ്ങനെ ഇണ്ടാവെ ഇണ്ടായിട്ട് ഇങ്ങനെ പൂ വീഴണ സമയണ്ട് അപ്പ അതിന്റെ താഴത്ത് പുഴു നടന്ന് നമ്മളെ മേത്ത്ക്ക്ങ്ങന വരും
ആഹ ഹഹ ആ ഈ കണ്ടത്തിന്റെ അവിടെയാണോ വീട് അപ്പം എന്നാ ഈർപ്പ ആയിരിക്കില്ലേ ഈ വെയില് തെളിഞ്ഞ് കയുമ്പോഴത്തേനും മഴക്കാലത്ത്
ആ വടെ ഈ കണ്ടത്തില് ആകെ ഇങ്ങനെ ഇതെല്ലാം ഇണ്ടാവു പുല്ലെല്ലാം ഇണ്ടാവ മഴ പെയ്താ അത് ചീഞ്ഞിട്ടും
നമ്മടെ പെരേടെ ഉള്ളിലും നെലത്ത് ഈർപ്പായിരിക്കില്ലേ
ആ വടെ മറ്റേ മഴ പെയ്താൽ തന്നെ നമ്മടെ ഫ്രിഡ് ജിന്റെ മോൾളെക്കെങ്ങനെ വെള്ളത്തുള്ളികൾങ്ങനെ നിക്കണ കാണാം പായിട്ട് നിലത്തുണ്ടാവും ഫ്രിഡ്ജിന്റെ മേൾളുങ്ങനായിട്ട്ങ്ങനൊ കെടക്കും
ഉം ഉം അപ്പൊ നമ്മള് നെലം തെടച്ചിട്ടാലും പെട്ടെന്ന് ഒണങ്ങോല
ആ ഇല്ല കാരണം ഏ മഴക്കാലത്ത് അധികം ഒരു നേരം ചെലപ്പോ തെടക്യന്നുല്ല
ആ ആ
നല്ല മഴ പെയ്യാണങ്കിൽ തെടക്കില്ല ആ മഴ പെയ്ത അതന്നെ വെറുതങ്ങനെ ഇതാക്കി വരും അല്ലാണ്ടന്നെ വെള്ളം കൊറെണ്ടാവും ഊത്താലടിക്കും പറയല്ലോ ഊത്താല് അത് അങ്ങനെ അടിച്ചിട്ട് ഉമ്മറത്തൊക്കെ ആകെ വെള്ളാവും അപ്പൊ അതൊക്കെ ഇങ്ങനെ തെടച്ചിട്ട് ഇങ്ങനെ പോരും
ഉം ചെടികളൊക്കെ ഒത്തിരി ഉണ്ടോ
ഉം ചെടികൾ ഇപ്പൊ ഞാന് എനിക്ക് പത്തുമണിക്കള് നല്ല ഇഷ്ടാണ് വല്ലാണ്ട് പടർന്ന് പിടിക്കണ പൂ ളൊന്നും ഇഷ്ടല്ല ഇങ്ങനെ ചെറ്യോ ചെറ്യോ മറ്റേ മണി പ്ലാന്റുകള് അങ്ങൻത്തെക്കെല്ലേ അതൊക്കെ ഇങ്ങനെ പോട്ടിലാക്കി വക്ണ ഇഷ്ടെള്ളു അപ്പൊ അത്ങ്ങനെണ്ട് പിന്നെ പത്ത് മണിക്കെങ്ങനെ വർഷത്തില്ങ്ങന എല്ലാവ വർഷം മഴ പെയ്യ്മ്പോ ചീഞ്ഞ് പോവൂലെ അപ്പ ഞാൻ ചെറിയ കുപ്പിലാക്കിയി്ട്ട് ഓടിന്റെ സൈഡില്ങ്ങനെ തൂക്കി ക്കിടും പിന്നെ പിറ്റത്തെ വർഷായി കഴിഞ്ഞാൽ ആയ്ന്ന് ആ കൊറെേ കള്ളസ് ആ അതെ എനിക്ക് അതിന്റെ ഒരു ഇത്ണ്ട് ഞാനിങ്ങനെ ഓൺലൈനായിട്ട് വാങ്ങാറ്ണ്ട് മുന്നൂറ് രൂപയ്ക്ക് ഇത്ര ഒരു ആ പത്തുമണി
ആഹ
ഇതയിന്റെരു വാട്സ്ആപ്പ് ഗ്രൂപ്പേ ഒര്ലിങ്ക് പോലെ സംഭവ അത്ങ്ങനെ ക്ലിക്ക് ചെയ്തഴിഞ്ഞാല് കൊറെ ഇങ്ങനെ പത്ത് മണികള്ങ്ങനെ വരും സെലക്ട് ചെയ്യാ ഇൻസ്റ്റയിൽന്നല്ല എനിക്ക് വാട്സപ്പില് ഒരു ഞാന് ഓൺലൈനായിട്ട് ട്യൂഷൻ എടുക്ക്ണ്ടോ അതിലൊരു മിസ്സയച്ചന്നതാ അങ്ങനെ വാങ്ങി ഇപ്പളുണ്ട് മിസ്സേ പറഞ്ഞിട്ട് ഞാന്ങ്ങനെ സ്‌റ്റാറ്റസ് ഇടാറ്ണ്ടായിര്ന്നേ അപ്പൊ സ്റ്റാറ്റസിടുമ്പോ ഇങ്ങനെ കാണും പത്തുമണിക്കെ അപ്പ അവര്ക്കങ്ങനെ കണ്ടിട്ട് ഇനിക്ക് അയിനൊരു ഇഷ്ടണ്ട്ന്നറിഞ്ഞിട്ട് അവരിങ്ങനെ ലിങ്ക് അയച്ചന്നതാ അപ്പറെ പലെ പലേ കളറ്കള്ണ്ട് മറ്റേ ഈ വെള്ളേല് റോസ് മിക്സടായി
ആ മിക്സടായിട്ടുള്ള കളറുകള് ആ നല്ല രസ
ആ അതെ അതെ അഞ്ച് ഇതലകള് ഇങ്ങനെ വന്നിട്ട് അതിന്റെ ഉള്ളില് ഒരു ഉണ്ട പോലെ അങ്ങനത്തെ അങ്ങനെ നല്ല നല്ല നല്ല മുന്നൂറ് രൂപ ഒള്ളു പക്ഷേ അയില് കൊറേ ഡിഫറന്റായിട്ട്ള്ള കളേഴ്സും കിട്ടും സെപ്പറേറ്റ് ഓരോരോ കളറായിട്ട് അങ്ങനെ വേണങ്ക അങ്ങനിം കിട്ടും.
ആ ആ ഓൺലൈനായിട്ടെങ്ങനെ ട്യൂഷനെട്ക്ക്ണേ എ ഏതുവരെയുള്ള പിള്ളേർക്കാ?
അത് എട്ട് വരെ ഞാ ഇൻസ്റ്റിറ്റ്യൂട്ടില് കൊറെ ഇണ്ട് കോഴ്സുകള് ഇപ്പൊ എൽ കെ ജി മുതല് ഏ പ്ലസ് വൺ പ്ലസ് ടു വരെള്ള കുട്ടിളെനെ പഠിപ്പിക്ക്ണേ ഏ മിസ്സുമാര്ണ്ട് ഞാന് എട്ടവരെ എട്ക്കാറൊള്ളു
ആ ആ എല്ലാ സബ്ജക്റ്റും എടുക്കോ? അതോ മെയിനായിട്ട് ഏതെങ്കിലുണ്ടോ? ആഹ ആ
ടുക്കും ഇപ്പ ഞാൻ വെക്കേഷനിലിപ്പോ ഹിന്ദിയാണ് മെയിനായിട്ട് ഇട്ക്ക്ണത്.
ആണല്ലേ ഉം ഉം
അതിനൊന്നും നമ്മക്ക് കൊഴപ്പല്ല നമ്മള് പഠിച്ച ആ ഒരു കാലത്തെ ആ ഒരു ഏഹ് ഇപ്പം ഫിസിക്സാണെങ്കിലും കെമസ്ട്രി യാണെങ്കിലും അതൊക്കെല്ലേ നമ്മക്ക് കൊറച്ച് റ്റഫൊള്ളു മാത്‍സൊക്കെണെങ്കിലും നമ്മള് പഠിച്ച കാലത്തെ ഒരിതൊക്കെന്നൊള്ളു പക്ഷെ ഒൻപത്തിലേക്കങ്ങട് കടന്നകഴിഞ്ഞാല് ല്ലേ ആ പിരിയോടിക് ടേബിളൊക്കണ്ടല്ലോ അതൊക്കെ കെമിസ്ട്രിലാണ്ട്‌ വരുമ്പഴേ കൊറച്ചങ്ങട് റ്റഫാണപോലെ തോന്നി ആ ഇക്ക് സിലബസ് നോക്കിയപ്പോ അങ്ങട്ട് പോരാ ആ എട്ത്ത് കഴിഞ്ഞാ ശെരിയായി
മനസ്സിലാവില്ല
ആഹ്
ഈ എന്റെ പിള്ളേർടെന്നെയാണെങ്കില് എനിക്കൊന്നും മനസ്സിലാവില്ല എല്ലാം ഈ ഡ കറക്റ്റൊന്നുഅല്ല കൊസ്റ്റ്യാൻ ആൻസറൊന്നും എല്ലാം വളഞ്ഞ് മൂക്കെ പിടിക്ക്ന്ന രീതിയിലാണ് ചുറ്റിപോവും ചെലതെക്കെ കാണുമ്പത്തേനും.
ആ ഇംഗ്ലീഷ് മീഡിയാണോ? ആ
മ് ഞാൻ ട്യൂഷന്‌ വിടും അത്കാരണം
അതെ ഓഫ് ലൈനായിട്ടാ?
ഉം ആ ഇവടെ അട്ത്ത്ണ്ട് പഠിപ്പിക്കുന്നുണ്ട് ഒരു ടീച്ചറുണ്ട് അവ്ടെ വെരും
ഞ്ഞാംപറഞ്ഞില്ലേ തണവ് പറ്റികില്ല്യക്കേ അപ്പൊ തണവായി കഴിഞ്ഞഴിഞ്ഞാ തുമ്മലും തൊടങ്ങും അത് കാരണ തീരെ മഴക്കാലഷ്ടല്ലാത്തേ തണവ് തീരെ പറ്റില്ല്യാ? ഇന്റെ വീടാച്ചാ പാടത്തിന്റെ എന്റെ സ്വന്തം വീടാണ് ട്ടോ പാടത്തി അപ്പൊം ഇവടെ അല്ല ഹസ്ബൻഡിന്റെ വീ ട് നല്ല കൊറച്ച് സിറ്റി ഏരിയാണ്
ആ ആ
ഇല്ല്യ ഇബടെറഞ്ഞ്ഴിഞ്ഞാല് നല്ല തണവാണേ ഇവടെ വന്നഴിഞ്ഞാ അപ്പയ്ക്കി തുമ്മല്തൊടങ്ങും അലർജിടെ തോന്നണ്
ആഹ ചെലർക്ക് തണുപ്പടിക്കുമ്പോ അലർജിയിണ്ടാവും
ആഹ് അങ്ങനെ ഡോക്ടറൊന്നും കാണിച്ചിട്ടില്ല ഡെലിവറി കഴിഞ്ഞന് ശേഷം അങ്ങനെ ആയതെ പിന്നെ ഞാൻ കാണിച്ചിട്ടൊന്നുല്യാ ഉം അല്ലങ്ങനെ ചെലോര് പറയ്ണേക്കെ ഡെലിവറി കഴിഞഴിഞ്ഞാ ചെലോ ചേലോർക്കില്യാത്ത കൊറേ അസുഖങ്ങള്ണ്ടാവും ഇക്യാണങ്കി കല്യാണത്തിന്റെ മുന്നൊന്നും ആ
ആഹ് കല്യാണത്തിന് മുന്നേ ഓരസുഖക്കാണുല്ലാ പക്ഷെ കല്യാണം കഴിഞ്ഞരുമ്പോത്തിന് എന്തൊക്കെ അസുഖങ്ങളാ വര്ണേ നമ്മക്കെന്നെ അറിയാം
ആഹ് ശെരിക്കും ഞാന് പനിയായ പോലും ആശുപത്രി പോവാത്തൊരാളാർന്നു ഇപ്പന്ന് പറഞ്ഞഴിഞ്ഞാല് തീരെ വെയ്യ പറഞ്ഞ തീരെ വെയ്യ
നമ്മളിയൊക്കെ ഓരോ അസുഖം പറയുമ്പോ നമ്മള് കെരുതും ഏഹ് ഇങ്ങനെയൊക്കെ അസുഖം വരോ?
ഫോണടിക്കിണ്ടേ ഇട്ക്കണ്ടാ അട്ക്കട്ടെ വെക്കണേ
ആഹ് ആഹ് കുഞ് വഴക്കൊക്കെ ഉണ്ടോ
അവ അവിടെ ടി വി കാണാ അവന് എപ്പോഴും ബ്ലാ എ പനിക്യുവാണേ ആ ഞാനിപ്പോ വീട്ടക്ക് വന്നർക്ക പറഞ്ഞില്ലേ അപ്പൊ അവിടെ ഹസ്ബൻഡന്റെ അവിടെയാണ് അംഗൻവാടി ഇള്ളതെയ് അപ്പൊ പിന്നെ പോയിട്ടില്ല ടീച്ചറിങ്ങനെ വിളിക്കിണ്ട് വരാൻ പറഞ്ഞിട്ട് ആം വികൃതിയാണേ പിന്നെ ഇവിടെ വന്നയിന് ശേഷം ഫുള്ള് ടിവിയും ഫോണാ
ആ പിള്ളേരൊക്കെ അങ്ങനെയാ ഹും ഭയങ്കര വികൃതിയാ അതൊരു പരുവവണ വരെ എന്റെ പത്തു വയസായി എന്നിട്ട് ഇപ്പഴും
അതെ ആ ഇവിടെ ഏട്ടന്റെ കൂട്ടികൾ ഇണ്ടാവാറുണ്ട് അപ്പൊ അവർടെ കൂടെ ബോള് കളി കിക്ക വേറെ എന്തെലുമൊക്കെ കളിക്കുകൊക്കെ ചെയ്യാറുണ്ട് ഇപ്പം അവരിപ്പ മൂന്നാറ് പോയിരിക്കാണ് ടൂർ പോയ്ക്കാ അപ്പൊ അവിടെന്ന് എടത്തമ്മളെ വീട്ടിൽ അവിടെന്ന് പോ എടക്കണി അപ്പൊ അവര് പോവയും ചെയ്തു പിന്നെ ആരും കളിക്കാനും ഇല്ല കളിക്കാനും ഇല്ല
ഇല്ല ആഹ ആമ്മ കൊച്ച അങ്ങനെ ഇരിക്കയാണ് ഫോണൊക്കെ കാണുവോ
എന്റെടുത്ത്ല്ലൂടും കുറേ അമ്മമയുടെക്കുെടെത്തല്ലോടും
ആഹ ആഹ
അച്ഛൻ പിന്നെ വേറെ ദൂരെ പണിയെടുക്കുകയാണെങ്ക അപ്പൊ ആഴ്ചയില ആഴ്ചാല വരിക അപ്പൊ ഇന്ന് വരും അപ്പൊ ഇന്ന് അത് പറഞ്ഞിട്ടൊക്കെ ഇരിക്കേണ്ട അവിടെ അച്ചച്ചൻ വരും എന്നൊക്കെ പറഞ്ഞിട്ട് അച്ചച്ചൻ വനാൽ അച്ച
ആഹ
അതെ വന്ന കഴിഞ്ഞാൽ വണ്ടിൽ അങ്ങനെ കൊണ്ടു പോകും
കൊണ്ടാക്കോളൂ ആഹ ഉ ഡ്രൈവ് ചെയ്യോ
അൽ
ഉം
ആഹ ചെയ്യും സ്കൂട്ടി ഓടിക്കും അല്ലാ
മാത്രം ഉള്ളൂ അല്ലേ സ്കൂട്ടർുണ്ടോ സ്കൂട്ടർ കൊണ്ടാണോ വരന്നതൊക്കെ
ആഹ ഞാന് മറ്റേ വീട്ടിക്ക് വരുമ്പോഴൊക്കെ സ്കൂട്ടിയയിട്ട് തന്നെ വരാറ് ചില ദിവസങ്ങള്ൾ മാത്രം ഹസ്ബന്ഡ് കൊടുന്നക്കും ഞാനിപ്പോ വിളിക്കാട്ടാ